ഹലോ കേൾക്കാല്യേ
ആഹ് ആഹ് വിശേഷം നല്ലതന്നെ പോ
സുഖായിരിക്ക്ന്നോ
ആഹ് സുഖാണ് മഴൊക്കെണ്ടോവടെ
ഹലോ കേൾക്കാല്യാ
ആഹ് കേൾക്ക്ണ്ട്
ആണോ എന്തറിയോ ശബ്ദം ഇടറി ഇടറിയിട്ട് കേൾക്ക്ണത്
ആഹ് റേയ്ഞ്ച് റേയ്ഞ്ചിന്റെ പ്രശ്നാവും അടുത്ത ഇപ്പൊ കഴിക്കില്ല്യേ ആ മഴക്കാറ് മൂടിട്ട്ട്ടെ ആഹ്
അത് ശരി ആഹ് അത് തന്നെയാണെന്ന് കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ശബ്ദത്തിന്
ആഹ് ആഹ് അതന്നെ ചായ കുട്
അത് ശരി ചായ കുടിച്ചിട്ടില്ല ഞാനിപ്പോ കോളേജ് വിട്ട് വന്നിട്ടേ ഉള്ളു.
ഏ കോളേജിലാ
ആഹ് ആ കോളേജിലെര്ന്നു ഇത്രയും നേരം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കോളേജ്
ഏ
ഞാന് തമിഴ്നാട്ടിലാ പഠിക്കണത്.
ഏ തമിഴ്നാട്ടിലാവുല്ലേ ആ തമിഴ്നാട്ടിലാവുംല്ലേ.
ആഹ് അപ്പൊ ഇവ
ആഹ് അപ്പൊ എന്തിന് എന്തേ ആഹ്
ചന്ത മീൻസ് നമ്മൾക്ക് പച്ചക്കറിയും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല വിലക്കുറവില് കിട്ടും. പിന്നെ പൊരിച്ച കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയ ഇവിടെ നല്ല വില കൊറവ പച്ചക്കറിക്ക് നമ്മുടെ നാട്ടിലന്നല്ലേ അപ്പൊ അവിടെ പോകും എല്ലാഴ്ചയും ഞങ്ങള് അപ്പൊ അവിടെന്ന് വാങ്ങിച്ചിട്ടൊക്കെ വന്ന് ഇബടെ വന്ന് കേടേരൂല്ലേ.
ഏഹ് അതന്നെ എന്തിനാ പഠിക്കണെ?
ഹലോ
ഹലോ കേക്ക്ണില്ലേ?
ആ റേഞ്ചിന് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു.
ആഹ് റേഞ്ച് കൊറവാണ്.
ആഹ് അതെ അതെ നന്നായി സംസാരിക്കുമ്പോ ഞാൻ പറയണ കയിഞ്ഞിട്ട് പിന്നെ വർണത് മെസ്സേജ്
ഏ, അതെന്താന്നറിയില്ല റേഞ്ച്തായിട്ടാവും. ഉം പിന്നെ എന്താ ഫുട് ഏ ചോറൊക്കെ കഴിച്ചില്ലേ ഉച്ചക്ക്
ആഹ് ഉച്ചയ്ക്ക്ന്ന് ഞങ്ങള് പൊറത്ത്ന്നാ കഴിച്ചത് ഇന്ന് ഭക്ഷണം ഇണ്ടാക്കാൻ പറ്റില്ല ലേറ്റ് ആയി എണീക്കുമ്പോ
ആഹ് ആഹ് ആഹ് പുറത്തുന്നാവൂലേ
ആഹ് അപ്പൊ പുറത്ത്ന്ന് കഴിക്കും.
ആഹ്
ഇവ സ്പെഷ്യൽ ഇണ്ട് ചിക്കൻ റൈസ്ന്ന് പറയും. ന നമ്മളെ നാട്ടില് വേറെ എവിടേലും പോയാൽ ഇത് കിട്ട അപ്പ അങ്ങനെ
ആഹ് അയിശരി ആഹ് ആഹ്
വീട്ടിലാരൊക്കെ ഇണ്ട്?
വീട്ടില് ഞാനും മൂന്ന് കുട്ട്യാള് ഇക്കണ്ട്
അയ്ശരി ഭർത്താവ് എന്താ ചെയ്യുന്നേ?
ഷവർമന്റെ പണിയാ
ഓ അടിപൊളി അപ്പൊ എന്നും ശവർമ്മ കഴിക്കാലോ നിങ്ങൾക്ക്
ആഹ് എന്നും ങ്ങനെ കഴിക്കലില്ല വല്ലപ്പോഴൊക്കെ കൊട്ന്നേരും എന്നും ഇക്ക നേരം വഴ്കും വരാന് അത് പിന്നെ എന്നും അങ്ങനെ കൊണ്ടുവരലിണ്ട്
ആഹ് അത്ശരി മക്കളൊക്കെ എത്രീലാ പഠിക്കണെ പഠിക്കണോരാണോ ചെറിയ കുട്ട്യാളാ?
ആഹ് പഠിക്കുണോരന്നാണ് ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില് ഏറ്റവും താഴള്ള ആള് ഒരു വയസ്സായിട്ടുള്ളൂ ചെറുതിന്
അത് ശരി
ആഹ്
റ്യേ കുട്ട്യാളാണ് ല്ലേ മൂന്നാളും
ആഹ് മൂന്ന് ഒന്ന് മൂത്തത് ആൺകുട്ടി രണ്ടാമത്തെ പെണ്ണും മൂന്നാമത്തെ പെണ്ണ് അങ്ങനെ ആഹ് ഇയാള കല്യാണം കഴിഞ്ഞതാ.
ഏ എന്റെ കല്യാണം കഴിഞ്ഞട്ടില്ല ഞാനി
മൂന്നാൾണ്ട് അബ്ദുൾ നിഹാം ഉ.
അയ്യോ പി
ആഹ് കഴിഞ്ഞില്ലല്ലേ.
പേര് പറയാൻ പാടില്ല കേട്ടോ ആ.
ഇയാള് ചോദിച്ചപ്പ പെട്ടനമ്മള നമ്മളതല്ലേ പറയാൻ പാടില്ലതെ എന്തൊക്കെയ ആഹ്
എന്താ അങ്ങനെ ആയിട്ട്. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടെ കല്യാണം ഇണ്ടാവുള്ളു. ഒന്നണ്ടാവില്ല.
ആഹ് ആഹ് പഠിപ്പ് കഴിഞ്ഞില്ലല്ലേ.
ഇല്ല ഇല്ല ഇനി ഒണ്ട് ഒരു ഒന്നര വർഷം.
ആഹ് ഏഹ് ഒന്നര വർഷം ഉണ്ടാവല്ലേ. മ്മ്ഹ് നലര വർഷം അല്ലേ ആ.
എന്താ കാലത്ത് എന്താ കടിച്ചത്.
ഞാന് പ്ലസ് വൺ.
പ്ലസ് വൺ വരെ പഠിച്ചത്.
ആഹ്.
അത് ശരി അപ്പൊ. ആഹ് കല്യാണം എന്താ ലവ് മാരേജ് അറേഞ്ച് മാരേജാ.
അറേഞ്ച് മേരേജ് ആയിരുന്നു.
അത് ശരി പ്ലസ് വൺ കഴിഞ്ഞൊക്കെ ആയിരുന്ന കല്യാണം.
ആഹ് ആഹ്.
എന്താ ചായക്ക് കടീ.
ആ ഏക്ക് ഇതാ മക്കള് ഓരോന്ന് മേടിച്ച് കൊടുക്കുന്ന് കടേന്ന് ബേക്ക് ആഹാരം കഴിക്കുന്നു ചായ കുടിച്ചിട്ട്
വീടിനടുത്ത് കടണ്ടോ.
ആ അടുത്ത് കടക്കണ്ട് അവര് പോയി മേടിക്കും.
ആ ചെറിയ മക്കളല്ലെ അത് ഞാൻ ചോദിച്ചത്, ദൂരക്ക് വിടാൻ പറ്റില്ലല്ലോ.
അടുത്തൊക്കെ വിടും അവിടെ അടുത്ത് കടള്ളതോണ്ടേ അവര് പോവും. ഉം
ആ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ, അച്ഛനൊക്കെ
വീട്ടില് ഉപ്പ ഉമ്മ ഞാന്‌ മൂത്തത്. പിന്നെ ഒരു അനിയനും പിന്നെ ഒരു അനിയത്തിയും. ഉപ്പന്താണ് ഗൾഫില് വർക്ക് ചെയ്യാ ഉമ്മ ഉമ്മക്ക് ജോലിയൊന്നുമില്ലാ.
ആഹ്.
പിന്നെള്ളത് ഒരു അനിയനാ അവന് ഡിഗ്രി സ
ആഹ്
ആയിട്ടുള്ളു അനിയത്തി പിന്നെ ഒൻപതാം ക്ലാസ്സ്‌ ആയിട്ടുള്ളു പ്ലസ്‌ വൺ ആയിട്ടുള്ളു ഉ വേറെ ആരൂല്ല വീട്ടില് ഞങ്ങള് മാത്രയുള്ളു.
ആ മാത്രമുള്ളല്ലേ.
അങ്ങെ.
ഉ പിന്നെ കഴിക്കാനായോ.
വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി.
ഇന്ന് മീന് എന്താണ് ചെമ്പാനില്ലേ ഞങ്ങളവിട. അങ്ങനെ പറയാ നമ്മുടെ നാട്ടിൽ എന്താന്ന് അറിയില്ല. ചെമ്പാന് അതാണ് മീൻ.
ആഹ് എനിക്കറിയില്യാട്ടോ ഞാൻ ആദ്യായിട്ടാ കേൾക്കണത്
ആഹ് നിങ്ങളവിടൊക്കെ എന്താ പറയാന്ന അറിയില്ല ചൂരക്കണ്ണിന്നൊക്കെ പറയും ചലോര്
ചൂരകണ്ടിയോ?
ആഹ് ചൂരക്കണ്ണിന്നൊക്കെ പറയും ചിലൊരാ മീനിന്
ചൂരക്കണ്ണിയില്ലേ ആഹ് എനിക്ക് ഞാനൊരു ചൂരാന്ന് പറയണ മീൻ കേട്ടിട്ടുണ്ട്
ആഹ് അതൊക്കെ തന്നെയാന്ന് തോന്നണീ മീൻ ആഹ് ചൂരക്കണ്ണി മ്
ഏറ്റോം ഇഷ്ടോള്ള മീനേതാ
എനി ക്ക് അങ്ങനെയൊന്നുല്ല ഈ ചെറിയ ചെറിയ മീനെ തന്നെ ഇഷ്ടം, ഈ ചെമ്മീന് കൂന്തള് അതേപോലെ ചെറിയെ മെത്തള് ഇതൊക്കെ ണ്ടല്ലോ, മാന്തൾ അങ്ങനെയുള്ള മീനുകളൊക്കെ തന്നെ ഇഷ്ടം, വലിയ മീന് അങ്ങനെ താല്പര്യല്ല ന്നെ വേടിക്കലുല്ല. വല്ല്യ മീ നൊ
അഹ് ശരി. കല്ലുമ്മ
ആഹ് കല്ലുമ്മക്കായ അങ്ങനെണ്ട് ഇഷ്ടല്ല. മറ്റേ ഇഷ്ടണ് ആ കപ്പ്ല്ലേ വേറെ എരുന്ത്. അതൊക്ക ഇഷ്ട്ടാണ്.
ഞാൻ കല്ലുമക്കായ എന്നെ കഴിച്ചിട്ടില്ല ഇതുവരായിട്ടും
ആഹ് കല്ല്മക്കായ ഇവിടെ മിക്കന്നാള് ഇത് ഇങ്ങനെ മ് നറച്ചിട്ട് ഇതാക്കൂലെ അങ്ങനെ കൊടുന്നയാരിന്ന്
ഞാൻ കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് തിന്നാൻ പൂതിയാവണ് പക്ഷേ ഇത് വരെ കഴിക്കാൻ പറ്റിയിട്ടില്ല.
ആഹ്, ഇപ്പപ്പല്ലോട്ത്തുംണ്ട്. കല്ലുമ്മക്കായ നറച്ചതൊക്കെണ്ട്.
എന്റെരു കൂട്ടുകാരി എന്റെ റൂമില്. അവള് അവളുടെ എനിക്ക് കൊടുന്നേരുന്ന് അവളന്നെ പറ്റിക്കും.
ആ
പിന്നെ അത് കിട്ടലത്ര എളുപ്പല്ലല്ലോ. അതിന് ഇവടെ സീസണ്‌ണ്ടല്ലോ.
ആഹ് അതന്നെ. അങ്ങനെ എപ്പോളും കിട്ടുവൊന്നില്ല ചെല സാധനങ്ങളെ ചെല സീസണിലേ കിട്ടോള്ളൂ, ഉം ആഹ്. ഇപ്പോ ഹോസ്റ്റല്‌ലാ?
ഹോസ്റ്റലല്ല, ഞാന് ആദ്യത്തെ ഒരു കൊല്ലം ഹോസ്റ്റലിലായിരുന്നു. പിന്നെ റൂം എടുത്ത് നിർത്തില്ലേ അപ്പാർട്ട്മെന്റ് മാതിരി.
ആ. ആ.
അങ്ങനെ നിൽക്കൺത്. ആഹ് അഹ് അത് കൊണ്ടാ ഞങ്ങള് സ്വന്തായി
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കണം അല്ലേ.
ആഹ്
പിന്നെ, വേറെന്തെലൊക്കെ ചെയ്യ്ണ്ടോ? ഇഷ്ടള്ള ന്ന് വച്ചാ അങ്ങനെ ഇഷ്ടല്ല, ചോറും അതേപോലെ ചായ കടികളൊക്കെ ഇഷ്ടം തന്നെയാണ്. അ പ
ആഹ് അപ്പൊ ഇഷ്ടള്ള ഭക്ഷണ ഇപ്പലാർക്കും മന്തി ല്ലേ ഏറ്റഷ്ടം, ഇപ്പം എല്ലാവർക്കും മന്തിയല്ലേ ഏറ്റം ഇഷ്ടം.
ആഹ്,, അങ്ങനെ മന്തിന്ന് പറയാ വല്ലാതെ കിട്ടിയാ കഴിക്കും അ ല്ലാതെ ഇഷ് ത്തന്ന് റിയില്ല ബിരിയാണി ഇഷ്ടാണ്.
അങ്ങനെ
വർമ ഇഷ്ടണോ
ഷവർമ്മ എനിക്ക് ആദ്യന്നും ഇഷ്ടായിരുന്നില്ല പിന്നെ ഇക്കാ കൊണ്ടര് നായോണ്ട് കഴിച്ച്. അത് നമ്മളൊക്കെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ തുറന്ന വെച്ചിട്ടും. കണ്ടിട്ട് അങ്ങനെ കഴിക്കണ ഇഷ്ടണ്ടാന്നില്ല പിന്നെ ഇക്ക ഉണ്ടാക്കിട്ട് കൊണ്ടരും. അപ്പൊ അതുകൊണ്ട് കഴിച്ചിരുന്ന
ഷവർമ ഇഷ്ടില്ലായിരുന്നുന്ന് കേൾക്കണത്.
ആ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമായിരുന്നില്ല, പിന്നെ കല്യാണം കഴിഞ്ഞേന് ശേഷമാ ഞാൻ കഴിക്കല് തുടങ്ങിയേ. ന്നട്ട് ആദ്യം ഒന്നും ഇഷ്ടല്ലന്ന് പറഞ്ഞാ തന്നെ നമ്മള് കഴിച്ചിട്ടില്ലല്ലോ. എതാന്നൊന്നും അറിയില്ല ഈ ഇറച്ചിങ്ങനെ പച്ചക്ക് വേവിക്കണല്ലേ കാണണ ഞമ്മള്. ഇതേപോെലെ സ്കൂളിലൊക്കെ പോകുമ്പോ വഴി ലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നലല്ലോ അന്നൊന്നും ഇങ്ങനെ കടകളൊന്നല്ലല്ലോ, ചെറിയ പുറത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു, അപ്പൊ അങ്ങനെ കാണുമ്പ ഒരു ഇതുപോലെ, പിന്നെ കല്യാണം കഴിഞ്ഞപോ, ഇക്ക ഉണ്ടാക്കി കൊണ്ടുവരും എന്നാലും ഞാനൊന്ന കഴിച്ചില്ല. വിശേഷമുള്ള ടൈമിലൊക്കെ കഴിക്കാൻ പറ്റില്ല, പിന്നെ അങ്ങോട്ട് കഴിച്ച തുടങ്ങി, പിന്നെ ഇഷ്ടമായി. പിന്നെ ഇക്ക ഉണ്ടാകുന്ന നല്ല വേവിക്കേ പൊറത്താര് ചെയ്യണ പോലെല്ല, വേവിച്ചിട്ടൊക്കെ ഇണ്ടാക്കൂ ള്ളു.
ആഹ് വേവിച്ചിട്ടല്ല.
ഏ ഏ.
ബാക്കിയുള്ള കടകളിലൊക്കെ ഇപ്പൊ പച്ചക്കാണോ വേവിച്ചിട്ടല്ല.
വേവിച്ചിട്ട് തന്നെയാണ് പക്ഷെ നമുക്കൊ ഒരു കഴിക്കുമ്പോ ഒരു ഹാഫ് വേവൊക്കെ തോന്നും. പക്ഷെ ഇക്കണ്ടാക്കണ അങ്ങനെയല്ല നല്ല മൊരിക്കും. നമ്മളിപ്പോ പുറത്തുന്ന് കഴിക്കുമ്പ നമ്മുക്ക് ആ അങ്ങനെ മൊരി ഇതങ്ങനെ ഹാഫ് വേവിലൊക്കെയാണ് നമുക്ക് ചിലപ്പോ കിട്ടല്, ഇതിപ്പോ ഇത് അങ്ങനെയല്ല. ഇക്ക ഉണ്ടാക്കുമ്പോ നമ്മൾ കിഷി കൊണ്ടു തരുമ്പോ നല്ലോ അനെ. എല്ലാം ആക്കീട്ട്, അല്ലെങ്കില് അങ്ങനെ തന്നെ കടല നിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യല് നല്ല രീതിലൊക്കെ തന്നെ ചെയ്യൂ. അപ്പൊ ഇക്ക ഇക്കേം പറയും ഞാൻ ഉണ്ടാക്കിയ ഞ ഉണ്ടാക്കിയതേ മേടിച്ച് തരുള്ളു എന്ന് പറയും. എന്ന മേടിച്ച തരന്നില്ലാന്ന് അവ ആൾക്കൊരു വിശ്വാസത്തി അവർക്ക്റിയാലോ പണി ആ അതന്നെ. പലേ ഇതും ഉണ്ടല്ലോ ഇപ്പൊ ഷവർമ്മയൽ തന്നെ ഓരോന്നൊക്കെ പഴയ ഇറച്ചിയൊക്കെ ആകുമ്പോ. ഓരോന്നൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒന്നും വല്ലാതെ കൊടുന്നേരൊന്നുമില്ല. ആൾ ഉണ്ടാക്കിയേ തന്നെ കൊടുന്നേരുള്ളൂ. പിന്നെ.
ന്നാ ശരി.
ആ ആഹ് ഓ എന്നാ ശരി.
പിന്നെന്താ.
ശരിട്ടാ.
ന്നാ ശരി.
ആ.